എന്തൊണ്ട് സുഖാണോ?
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു പ്രോബ്ലണ്ട്.
മഴയൊക്കെല്ലേ എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ വല്ലോ ആയിരിക്കും. കേക്കാൻ പറ്റുന്നുണ്ടോ?
വ്യക്തമാവുന്നില്ല ആ പറഞ്ഞോ
ആഹ് ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചിട്ട്
ഇന്ന് എന്തുവ ഉണ്ടാക്കിയേ? ആഹ് സുഖായിട്ടിരിക്കുന്നു. ഇന്നെന്തുവാ ഫുഡ് ആക്കിയത്?
ഫുഡ് ഇന്ന് ഇച്ചിരി അധികം റെസിപ്പീസ് ഉണ്ട്. മോക്ക് വിടുന്നോണ്ട് മോളെ രാവിലെ സ്കൂള് വിടുണോണ്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ ആക്കും.
ആണോ? ആ ആ
കറി പുളിശ്ശേരി
മ് ഉ മീൻകറിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാവോ എനിക്ക്?
ആ പറഞ്ഞു തരാലോ ചൂരക്കറിയ ചൂരയന്ന് വെച്ചത് ചൂര കിട്ടിയത് അപ്പൊ ആ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി അതൊക്കെയ ഒന്ന് ചതച്ച് ആ എ ഉലുവായും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് ഈ മല്ലപ്പൊടിയ കുരുമുളക് പൊടിയും
ഉം ഉം
ഹലോ
ആഹ കേക്കുന്നുണ്ടോ പിന്നെ പുളി എന്തുവാ ഇടുന്നത് വാളം പുളിയാണോ ഇടുന്നത്
ആഹ പറഞ്ഞു പറഞ്ഞു
വാളംപുളിയാണോ ഇടുന്ന?
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോടാ
ആഹ കേക്കുന്നുണ്ട് പിന്നെ വേറെ എന്തോ പി എസ് സി പ്ലാ ആന്നോ പ്ലാൻ ചെയ്യുന്നത്
ആ പി എസ് സിയുടെ ക്ലാസ്സിന് പോകുന്നുണ്ട് പക്ഷെ ആ എന്ത് പോയി പോയിത്തൊടങ്ങിട്ട് ഇപ്പോൊ ഒരു മൂന്നാല് മാസയി. എടക്കൊക്കെ കൊറെ ഗ്യാപ്പ് ക്കെ വന്ന്. ഉം ഡി ഫോാം കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നല്ലേ
എന്ത
ഡി ഫാം അല്ലായിരുന്നോ ഡി ഫാം ഹലോ കേക്കുന്നുണ്ടോ ഡി ഫാം അല്ലായിരുന്നോ അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ
ആഹ
കംപ്ലീറ്റ് ചെയ്തായിരുന്നോ?
ആ ആ ബി ഫാമ് ബി ഫാമ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക റോബോട്ട് ആയി പോയി
ഓ
വേറെ പല കാര്യങ്ങളും നോക്കുന്നുണ്ട് ആബാാക്കസിന്റെ കോഴ്സിന് പോകുന്നുണ്ടായിരുന്നു
അതെങ്ങനാ അബാക്കസിൻ്റെത്
അത്രസിന്റെ ഇവിടെ പഞ്ചായത്ത് തലത്തില് വുമൺ എൻപവർമെന്ന്റെ ഭാഗമായിട്ട് ഉള്ളയ അപ്പൊ മൊത്തത്തി പത്ത് ലെവല് അബാക്കസ് ഇപ്പ ഫസ്റ്റ് ലെവല് കഴിയുമ്പോ തന്നെ നമുക്ക് പിള്ളാരെ ട്യൂഷൻ എടുത്താല്ലെ സ്കൂളുകളിൽ ആ് ഈ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഓരോ പീരീഡ്സ് ഇങ്ങനെ പിള്ളേരെ സ്കില്ല് ഡെവലപ്പ് ഫോൺ ചെയ്യാൻ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിനകത് നമുക്ക് പഠിപ്പിക്കാം ഇപ്പം ഒരു രണ്ട മൂന്ന് പിള്ളോര ഹോം ട്യൂഷന് ആ തുടങ്ങിയിട്ടുണ്ട്.
അത് നമ്മള് ഫസ്റ്റ് ലെവൽ കഴിയുമ്പോം തന്നെ നമുക്ക് എടുക്കാൻ പറ്റോ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട്
അ തന്നെ നമുക്കൊരു ഹോം ട്യൂഷൻ ഉള്ള ഒരു രീതിയാകും നമ്മള് മൊത്തത്തി പത്ത് ലെവല പത്ത് ലെവൽ കഴിയ്പഴത്തേക്കക്ക് നമുക്ക് ബി എഡ് ബി എഡിന് തുള്ളിയായിട്ട് ഉള്ള ഒരു ടി ടി സി കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് പിന്നീട് ആ ആ ഇൻവിസിലേറ്റർ ആയിട്ടൊക്ക എക്സാമിന്റെ എക്സാമിന്റെ ഇന് ഇതായിട്ടൊക്കെ അവര് തന്നെ നമുക്ക് ആ ഇത് തരും അവസരങ്ങൾ തരും പിന്നെ അതിന്റെ ആ സർട്ടിഫിക്കറ്റ് ഇതിപ്പം ഇന്ത്യയിൽ മാത്രല്ല ഇന്ത്യക്ക് പുറത്തും ഒരുപാട് രാജ്യങ്ങളില് നമ്മുടെ ഏ ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഹ് അഹാത്തസാണ്
പഠിക്കാനുള്ള ഇത്
മൊത്തത്തി പത്ത് മാസവാ ഓരോ ലെവലും ഓരോ മാസമാണ് ഓരോ മാസം ഓരോ ലെവലും കഴിയുമ്പോൾ നമുക്ക് എക്സാം ഉണ്ട് അപ്പം അതിന്റെ ആഹ് എല്ലാം അനുസരിച്ചായിരിക്കും നമുക്ക് ലാസ്റ്റത്തെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂവും പിന്ന ആഹ് നമുക്ക് ഇപ്പ പൊറത്തോട്ട് ഒരു ഫോറിൻൽ ആമ്പൊ അബ്രോഡിലോട്ട് പോവാനൊക്കെ നമുക്ക് അവിടക്ക വ
എടാ ഇപ്പൊ എനി ആണെന്നുണ്ടെങ്കിൽ പി എസ് സിയുടെ കൂടെ ചെയ്യാൻ പറ്റുവോ ഇത്
എല്ലാവർക്കും ചെയ്യാം പ്രായം ഒന്നുല്ല ഒരു തടസ്സം അല്ലേ
കാരണം നമ്മുക്ക് കണ്ടിന്യൂ ഇട്ട്ച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് പറ്റയില്ല അല്ലെങ്കി രണ്ട് ദിവസം പറ്റില്ല അപ്പൊ നമുക്ക് പ്രശ്നം വരത്തില്ലല്ലോ അല്ലേ
ഇല്ല ഇല്ല നമുക്കിത് മാസത്തി ഒരു ദിവസമേ ഉള്ള ക്ലാസ് ആഹ് ഒരു ദിവസം തന്നെ അവരാ ഫസ്റ്റ് ലെവല് ടെക്സ്റ്റ് രണ്ട് പുസ്തകങ്ങളുണ്ട് രണ്ട് പുസ്തകങ്ങളും തീർക്കും
ഓ ഇതടാ നമുക്ക് എവിടെ ആയിട്ട് വരും പൈസ എന്തെങ്കിലും ആവോ അടാ
പൈസയില്ല നമുക്ക് എല്ലാ ജില്ലയിലും പഞ്ചായത്തുകളിൽ നമ്മള് തിരക്കാൽ മതി എല്ലാ ജില്ലയിലേം പഞ്ചായത്ത് ഇവർ വന്ന് പഠിപ്പിക്കുന്നുണ്ട് മലപ്പുറത്തും കോട്ടയത്തും ഒക്കെയുള്ള സാറന്മാരെ വന്ന് പഠിപ്പിക്ക
ആഹ് ആഹ് ആഹ് അപ്പൊ നമ്മള് പഞ്ചായത്തി തിരക്കണോ ആഹ് ഇപ്പൊ ഇവിടെ ആഹ് ആഹ് നമ്മുടെ പഞ്ചായത്തില്ലേ
ഓം മെമ്പറിന്റെ അടുത്തൊന്നും തിരക്കുന്ന ആയിരിക്കും നല്ലത് ഇപ്പ എനിക്ക് മെമ്പർ സ്റ്റാറ്റസ് ഇട്ടേന്റെ കൂടെ കിട്ടിയതാണ്
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ അന്നേരം പൈസയൊന്നും ആവത്തില്ല പക്ഷെ നമ്മൾ പുറത്തു പോയി പഠിക്കണമെങ്കിൽ പൈസയാവൂല്ലയോ
പൈസയാവും ഇതിന് പൈസ വേണം ഇത് സ്ത്രീകളുടെ ഒരു സ്തീകരണത്തിന് വേണ്ടിയുള്ളതയാണ് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം അവർ ഇത് ഇതിലൂടെ ഉണ്ടാക്ക ഒരു ഇതിൽ തുടങ്ങിയതാണ്
അതേനക്കണ് തന്നെ മോണ്ടിസോറി ഇത് കൂട്ടം കണ്ടാന്ന് തോന്നുന്നു ഒരു വർഷത്തെ കോഴസം കണ്ടാ
ഇതൊരു ഇത് പത്ത് മാസത്തെ കോഴ്സ് ആണെങ്കിലും ഡെയിലി നമുക്ക് പോവണ്ടോ ഒരു മാസത്തില ഒരിക്കലേള്ളൂ ക്ലാസ് അതിന് ഫീസും അടക്കണം നമ്മള് പിന്നെ ടെക്സ്റ്റിന് വേണ്ടി ഫീസ് അടക്കിയിട്ടും
ക്കിൻ്റ് വരുടാ അന്നേരം
ന് വേണ്ടി അല്ലാതെ ഫീസൊന്നും അടയ്ക്കണ്ട പിന്നെ ഇതിലൂടെ നല്ല വരുമാനം നേടുന്ന ആൾക്കാരുണ്ട്
ആഹ് നല്ലേ
ഈ സ്കൂ മെയിനായിട്ട്
ഉം ഹം ഉം
ഹലോ
പി ആഹ് കേക്കുന്നുണ്ടോടാ പറയുന്നത് വേറെ എന്തെങ്കിലും കോൾ എട വരുന്നുണ്ടായിരിക്കല്ലോ ഒരു സൗണ്ട് കേൾക്കുന്നത്
ആഹ് കോള് കട്ട് ചെയ്താ മതിയടാ അന്നേരം കുഴപ്പമില്ല ഇപ്പൊ കേൾക്കുന്നുണ്ടോ
ആഹ് പറഞ്ഞോ പറഞ്ഞോ
ഉം പിന്നെ ആഹ് എന്തോ അന്നേരം ഒന്ന് വ നമ്മള് പഞ്ചായത്തിൽ ഒന്ന് തിരക്കണ ലാബാക്കസിറൻ്റത്
പഞ്ചായത്തിൽ തിരക്കണം അത് തോലം തെരക്കിയ മതി ഇത് ഓരോ പഞ്ചായത്തിൽ ഇതിന് വേണ്ടി ഓരോ കോർഡിനേറ്റർ ഉണ്ട് ഇപ്പൊ നമ്മൾ കുപ്പി തന്നെ പക്ഷെ ഒരുപാട് ആഹ് മറ്റു ജില്ലകളിലുള്ള ആൾക്കാരൊക്കെയാണ് അവരുടെ ഡീറ്റെയിൽസ് ഇടുന്നത് അങ്ങനെ ഒരു പഞ്ചായത്തി മിനിമം പത്ത പത്ത് പേരെങ്കിലും ആകുമ്പോ അവർക്ക് അവരവിടെ വന്ന് പഠിപ്പിക്കും
ഓ അപ്പൊ നിങ്ങളടെ ഹ് നിങ്ങളടെ പഞ്ചായത്തി നിങ്ങളടെ ഗ്രൂപ്പിനകത്ത് പത്ത് പേരാഴപ്പളാണ് നിങ്ങക്ക് അവിടെ ക്ലാസ് കിട്ടി തുടങ്ങിയതല്ലേ. ഉം ആ ഹലോ കേൾക്കുന്നുണ്ടോടാ വേറെ എന്തോ കോളിന്റെ ഒരു ഇഷ്യൂ വരുന്നല്ലോ എടക്ക്.
ആ അതെ അതെ ഞാൻ വേറെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഉള്ള ഒരു കോഴ്സിന്
ആഹ പഠിച്ചോണ്ടരാതോ
ഞാന് ചേർന്നിട്ടുണ്ട്
ആഹ് ഹ് ഹ് ഹ് ഹാ
ഓക്കെ അതിപ്പം ആ ഏഴ ഏഴാന്തി മുതിൽ തുടങ്ങും ക്ലാസ്.
ഓഹോ ഓ ഹോ അതിനല്ലേ ആഹ് അന്നേരം അതെങ്ങനെ അത് അതും പഞ്ചായത്തിന്റെ ആണോ നാലാന്ദി നീ പൈസ കൊടുത്തിട്ട്
ഇൻസ്റ്റഗ്രാം കണ്ട് തുടങ്ങിയതാണ് അപ്പം ആഹ് ഫീ കുറച്ചടച്ചിട്ട് നമുക്ക് പത്തൊമ്പത് രൂപയാ ഫീസ് ആവുന്നുള്ളൂ നമ്മള് ഓൺലൈൻ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് തിരുവ സ്കോളർഷിപ്പ് ഒണ്ട് വീട്ടമ്മമാർക്കൊക്കെ ആയിട്ടുള്ളൊരു സ്കോളർഷിപ്പാ.
എന്തിന്റാടാ ഇത് എന്തിന്റെ കോഴ്സത് വരുന്നത് ആഹോ അന്നിട്ട് നമ്മളങ്ങനാ
നമ്മുടെ ഒരു ഓഫീസ് നമ്മളങ്ങനെ ആഹ് ഹ് ഇപ്പൊ അത് പഠിക്കുന്നതിലൂടെ നമുക്ക് പ്രൈവറ്റ് അവര്ന്ന ഒരു പ്ലസ്‌മെന്റ് തരും മൂന്നു മാസം കഴിയുമ്പോ അവര്ന്നെ നമുക്ക് പ്ലസ്‌മെന്റ് തരും. നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലുകളിൽ കേറാം അല്ലെങ്കിൽ മറ്റ നമ്മുടെ അടുത്തുള്ള നമുക്ക് പോയി വരാൻ ആ ക്കാ പറ്റുന്ന രീതിയിൽ അവരൊരു പ്ലേസ്മെന്റ് തരും. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഓഫീസുകളില് ഒരു ഓഫീസ് ആഹ് ചെ ജോലി തൊടങ്ങിയാ നമ്മൾ എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മളങ്ങനെ മ്മട് അവിടെയും നമ്മുടെ സ്‌കില്ല് ഡെവലപ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ജസ്സ് വറ് ചെയ്യണരു സിസ്റ്റങ്ങനാ ആഹ് നമ്മള് ഓഫീസിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് അതെല്ലാം പഠിപ്പിക്കുന്ന
ഈ ആബാക്കസ് പഠിച്ചു കഴിഞ്ഞാ പുറത്തോട്ടൊക്കെ ചാൻസ് ഒണ്ടാ രുന്നല്ലേ നല്ല സാലറി ആയിരുന്നു വരുന്നതല്ലേ
വളരെ അബ്രോഡിലൊക്കെ നല്ല ആഹ് അബ്രോഡിലോട്ടൊക്കെ അത്രക്കും വാല്യുള്ള സർട്ടിഫിക്കറ്റാ നമ്മുടെ നമുക്ക് ഇൻവെജിലേറ്റർ ആയിട്ടുള്ള ഒരു സർട്ടി ടിക്കറ്റ് അവരു തരുന്നുണ്ട് അവര് തന്നെ നമുക്ക് എക്സാമിന് ഫുള്ളാ യാ യ് യാ അബാക്കസിന്റെ എക്സാമന് പിള്ളേരെ ഇൻവെജിലേറ്റർ ചെയ്യാനുള്ള അവസരങ്ങൾ തരും. ആ ഇപ്പം കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പില് മൂന്നും ഫസ്റ്റും സെക്കൻഡും തേഡും കിട്ടിയത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂ ചൂട്ടിനാ
ഓ അപ്പം വാ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചെങ്കിലെ അറിയത്തോളായിരുന്നല്ലേ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ലടാ അതാ
ആഹ്
എങ്ങനെ അറിഞ്ഞതിനെകുറിച്ചൊക്കെ ഫ്രണ്ട്സ് വഴിയാണോ അറിഞ്ഞത്
ഞാനോത് ഇവടെ നമ്മുടെ പഞ്ചായത്തിലെ മെമ്പറിന്റെ സ്റ്റാറ്റസ് വഴി അറിഞ്ഞതാണ് ഇപ്പൊ ഇവിടെള്ള ഒരു ഒട്ടുമിക്ക എല്ലാ വീട്ടമ്മമാരും ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് അവരത് വരുമാനം അതിനകത്തൊന്ന് ഉണ്ടാക്കി ൻ തുടങ്ങിട്ടുണ്ട് വീടുകളെ ട്യൂഷൻ എടുത്തോ ഇപ്പൊ എല്ലാ അബാക്കസ് ഇറങ്ങി നിക്ക എല്ലാ സ്കൂളുകളിലും ഇപ്പം ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ട്ടോ ഒരു പീരീഡ് സ്കൂളാണ് ഒരു പീരീഡ് തിയതി മാറ്റി വെച്ചേക്ക ഒന്നേ ചെസ് അല്ലെങ്കി ആ
അബാകസ് ഒക്കെല്ലേ ഹ ഹാ
ആ ഒരു അവസരം ഇപ്പൊ ഇങ്ങനെള്ള സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് അതിനൊര അവസരം കി
ഉം ഈ ട്യൂഷൻ എടുക്കുമ്പോഴേ നിനക്ക് എങ്ങനെണ്ട് അവരൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റ്ന്നുണ്ടോ
ആഹ് പറ്റുന്നുണ്ട് പറ്റുന്ന നമക്ക് ഫസ്റ്റ് ലെവൽന്ന നമക്ക് അവർ പറഞ്ഞു കൊടുത്ത പിന്നെ അവര് അവര്ടെ മൈൻഡ് പിന്നെ സെ റ്റായി പിള്ളേർക്ക് മെയ്നായിട്ടും പിള്ളേർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ച അവർക്ക് കോൺസൻട്രേഷൻ കിട്ടും
ഒ ഓ ഹോ
കിട്ട കഴിഞ്ഞ പിന്നെ ഓട്ടോമാറ്റിക്കലി അവരെ മെമ്മറി ആഹ് നല്ല എനർജി ആയിരിക്കും മെമ്മറി നല്ല
പറഞ്ഞു കൊടുക്കാ നമക്ക് പഠിക്കാൻ പാടൊന്നും ഇല്ലല്ലേ നോർമൽ രീതിയിൽന്ന അല്ലേ
പാടന്ന് വെച്ചാ നമ്മള് ശ്രദ്ധിച്ചിരുന്ന നമുക്ക് കുഴപ്പഇല്ല ഫസ്റ്റ് മൂന്ന് ലെവലും നമക്ക നല്ല ഈസിയാ പാ പിന്നെ അങ്ങോ ഒത്തിരി ടഫാ തൗസ ആ ടെൻ തൗസന്റും ഒക്കെ വന്ന് കഴിഞ്ഞാ ഇച്ചരിട്ട എനക്കിപ്പളും വിഷനോക്കെ വരുമ്പോഴാണ് നമുക്ക് ഇച്ചരി പാട് വ അത് ഇവരും സഹായിട്ടില്ല ആവുമ്പോഴായിരിക്കും എന്തുവാന്ന് അറിയ
ഇപ്പം നീ ഫസ്റ്റ് സ്റ്റേ സ്റ്റേജ് ആണോ കഴിഞ്ഞ
തേടു വരെ പഠിച്ച്
തേട് വരെ പഠിച്ചല്ലേ ഇനി ഒരേഏഴ് സ്റ്റേജും കൂടെ ഉണ്ടല്ലേ
ഏഴെണ്ണം കൂടെണ്ട് ഒരു കടമ്പ കടക്കാണ് ഇനി
ശരിയയിക്കോളും
ഉം
നമ്മള് പുറത്താണെങ്കി പൈസ ആവും ല്ലേ എത്ര രൂപയാവും എടാ പുറത്തു പോയി പഠിക്കാനാണെങ്കി
പുറത്തു പോയി പഠിക്കാനാന്നെനിക്ക് ഉ അതെനിക്കറിയത്തില്ല
ഉം
ഇപ്പ ഇപ്പ അറിഞ്ഞു തുടങ്ങിയ സത്യം പറഞ്ഞെ ഈ
ഈ പ ഈ പഞ്ചായത്തിന്റെ ഈ മെമ്പറുടെ സ്റ്റാറ്റസ് വഴിയായി അല്ലേ ആഹ് ആഹ് ആഹ്
പി എസ് സി എല്ലാം വേറെൊന്നും നോക്കുന്നില്ലേ പി എസ്
ഞാ പി എസ് സി നേരത്തെ വർക്ക് ചെയ്തൊണ്ടിരുന്ന ആയിരുന്നു ഓൺലൈ ഓൺലൈൻ ആപ്പ് പ്പില് വർക്ക് ചെയ്ത കൊണ്ടിരുന്നായിരുന്നുന്ന് വെച്ചാ ആ കരുനാഗപ്പള്ളി തന്നെ പക്ഷെ ആ അത്പക്ഷെ അത്ര എന്താ ഇത്രയും പഠിച്ചിട്ട് നമ്മള് പി എസ് സി നോക്ക് നോക്കന്നുള്ള വീട്ടുകാരുടെ ഒത് അതുകൊണ്ട് അങ്ങ് നോക്കാൻ ഇറങ്ങിയതാ പക്ഷെ ഒര് കടൽ കണക്കാ കിടക്ക്ന്നത് പി എസ് സി
എത്ര നാളുകണ്ട് പി എസ് സി എഴുതുന്നു
ഞാനിപ്പം നാല് മാസം നാല് മാസയിട്ട് ഉള്ളട പഠിക്കാനായിട്ട് എഴുതുന്നുണ്ടായിരുന്നു വെറുതെ എഴുതും പക്ഷെ എന്നാലും കാര്യമായിട്ട് എന്നാലും കാര്യായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാള ആയതേ ഉള്ളൂ ഒരു നാല് മാസം തികച്ചായി ട്ടില്ല
അല്ല നമുക്ക് നമുക്ക് ഇപ്പോ ഇനിയുള്ള താലി പി എസ് സി ഒക്കെ ഇഞ്ഞ് കിട്ടൂ എന്നൊക്കെ സംശയ പിന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല എന്തെങ്കിലും എടുത്ത് പഠിച്ച്
ടെക്നിക്കൽ അ തെ ആഹ് എന്ത് ഈ മോണ്ടി സോറിയൊക്കെ എല്ലാവരും നോക്കാനായിട്ട് പറയുന്നുണ്ട് നല്ലതാ മോണ്ടി സോറി. ആ പുൊറത്തോട്ടൊക്കെ നല്ല ചാൻസാണ് ഇവിടൊണെങ്കിലും പഠി പഠിക്കാൻ നല്ല ഇതാണൊക്കെ പറയുന്നുണ്ട് അത് ഓൺലൈണായിട്ടും ചെയ്യാൻ പറ്റൊന്ന് മോണ്
ആഹ് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഹെൽപ്പി ഒരിക്കലായിട്ട് ബന്ധപ്പെട്ട പഠിക്കണമ എന്ന് അങ്ങനെ പഠി ചെ ബീഫാ പക ശെ നമ്മൾ അന്നത്തെ
ഈ മെഡിക്കൽ കോഡിഗ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് നോക്കാനെന്ത്?
പോ ഇല്ലെ പ്ലസ് റ്റു ക്വാളിഫിക്കേഷനേ ഉള്ളൂ മെഡിക്കൽ കോഡ് ഞാൻ തിരക്കിയതാണ് പ്ലസ് റ്റു കഴിഞ്ഞ അതാണ് ഞാൻ ഡി ഫാമിന് പോയത്.
സ്തു ഉം
അപ്പം ഞാൻ ഞാൻ തെരക്കായിരുന്നു തിരക്കിയപ്പോ ഡിഗ്രി വേണന്ന് പറഞ്ഞു.
ഡിഗ്രി ഉണ്ടെങ്കിലെ മെഡിക്കൽ കോഡിങ്ചെയ്യാൻ പറ്റത്തു ല്ലെ ആ അതെ അത്ര ആഹ് ഒരു വർഷത്ത അ